ഹലോ?
ആഹ് എന്തക്കെയുണ്ട് വിശേഷം ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് നല്ല വിശേഷം നിങ്ങള വിശേഷം എന്തൊക്കെയാ? ഉം പണികളൊക്കെ കഴിഞ്ഞോ? മഴ ഇപ്പൊ കുറവാ ഹലോ? ഹലോ? കേൾക്കണില്ലാ ഹലോ? ഹലോ? ഹലൊ ഹലോ കേൾക്കണില്ലല്ലോ
സൗണ്ട് കേൾക്കണില്ലായിരുന്നു
ആഹ് ഇപ്പ കിട്ടിയോ?
ആഹ് ഇപ്പൊ കിട്ടി
ആഹ് റേഞ്ചിന്റെ കുറവുണ്ട്ലേ
ഇവിടെ ഏഹ് ഉണ്ടോ?
ആഹ് ഒരു സൗണ്ടിന് ഒരു മാറ്റം ഉണ്ട് ആഹ്
പിന്നെന്തെക്കെ പണികൾ കഴിഞ്ഞിട്ടൊന്നും ഇല്ല കുറച്ച് കൂടെ ഉണ്ട് മക്ക് ആഹ് മക്കള് പോയിട്ട് തീർക്കേണ്ടേ അങ്ങനെ തൊടക്
ആഹ് അങ്ങനത്തെ പണികൾ എനിക്കും ഉണ്ട് രാവിലത്തെ ഒരു വിധായിട്ടൊള്ളു ഹലോ? ഹലോ? റെയ്ഞ്ച് ആഹ് ഇവിടെ കഴിഞ്ഞ് കൊണ്ടിരിക്കുണു
ആഹ് ആഹ് സ്കൂള് മക്കള് സ്കൂൾ ഉണ്ടോ?
ഇല്ലേയ് പോണില്ല
അഹ് അഹ് ആഹ് ചെറിയ മക്കളായിരിക്കുലേ
ആഹ് അപ്പാ പണി നീങ്ങാത്തത്
ആഹ് അവരൊറങ്ങുമ്പളാണ് അമ്മക്ക് കയ്യല്
ല്ലെങ്കി ആരേലും നോക്കാം വാണം അപ്പൊപിന്നെ കൊർച്ചേരത്തിന് ഒന്ന് മാറിക്കാനെന്തേലൊരു പണിട്ക്കാനൊക്കെ കൂടും
ആഹ് ആ അവിടാൾ
ആഹ് വടാ ൾണ്ട് മ്മണ്ട് ഇമ്മണ്ട് എളച്ചിണ്ട് അപ്പങ്ങനെ പണികളോരോന്നോരോന്ന്ട്ത്ത് കയ്യും അലോ ഹലോ?
എടക്ക്സ്
ആഹ് പോണുണ്ട് റൈഞ്ചിന്റെ കൊറവേക്കാരം ഏതെങ്കിലും ഒരു വശത്ത് മാത്രേ ണ്ടാവൊള്ളു
അഹ് ആഹ്
ഉം
അവിടെന്നെ ന്നെട്ട് മോളൊർങ്ങിയോ
ഇല്ലേയ് അവിടെ താഴത്ത്ണ്ട് മ്മാന്റെട്ത്താ
ആഹ് നോക്കാനാൾ ആഹ് മ്മൻ
ആഹ് മ്മണ്ട് അപ്പഴേ എല്ലാപനും എന്തേലൊന്ന് നടക്കുള്ളൂ ഒറ്റക്കാവുമ്പോളാണ് എടങ്ങേറ് ആഹ് അവിടെ ആരെലുണ്ടോ
ല്ല വടാരുല്ല ആഹ് ഒറ്റക്കാ
ഏഹ്
രണ്ട് മക്കൾണ്ട് സ്കൂള് പോയിന്
ആഹ് വെല്യ ക്ലാസ്സിലാ ചെറിയകുട്ടികളാ
മൂന്നിലാണ് ഒരുത്തൻ
ആഹ്
ചെർതൊന്ന് ലാ
ഉം അപ്പാതൊക്കെ കഴിഞ്ഞിരിക്കേക്കാരല്ലേ
ആഹ് ഒരു പോയിട്ടാ ചെൽതൊക്കെട്ക്കാ
ആഹ് ഞ്ഞിപ്പോ ഉച്ച നേരത്തിനുള്ളത് ആവണ്ടിവരുംല്ലേ
ആഹ് ഉച്ചനേര് ക്കായോണ്ട് ചെൽപ്പം രാവിലത്തെനേടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യ് പിന്നോല് വന്നിട്ടാണ് ണ്ടാക്കുക അവര് ഉം ഒറ്റക്കങ്ങനെ ണ്ടാക്കാ മടിയാണ്
ആഹ് അങ്ങനൊന്നുണ്ട്. ഒറ്റക്കായ ഇല്ലതൊന്നും തിന്ന് തിന്നേള്ളു വേറൊന്നും ണ്ടാക്കാനോ നിക്കൂല
ആഹ് ണ്ടാക്കിയ അഥവാ ഉണ്ടാക്കിയ ഫുള്ളൊന്ന് വേസ്റ്റായിട്ട് കളയേംചെയ്യും അങ്ങനെ കയിക്കൂല മക്കള് ആഹ് ബുദ്ധിമുട്ടാണ് പ്പ ഞാൻ കറി അങ്ങനൊക്കെണ്ടാക്കാണെങ്കില് വേഗം വെസ് ണ്ടാവും
ആഹ്
അപ്പ ഞാൻ ചെൽപ്പോ ഉപ്പേരി മാത്രം പിന്നെ അയ്ക്കെന്തെയും മീൻ പൊര്ച്ചതോ അങ്ങനൊക്കെണ്ടാക്കും
ആഹ്. സ്കൂൾക്ക് ഭക്ഷണം കൊണ്ടോവൂല
അല്ല സ്കൂൾക്ക് കൊണ്ടോണ്ട സ്കൂൾല് ണ്ടാവും ആഹ് ആഹ് പിന്നോല് രാത്രിയക്ക് മാത്രേ ണ്ടാവൊള്ളൂ
ആഹ് പിന്നെ കൊറച്ച് മതിയല്ലോ എത്ര കൊറച്ചുണ്ടാക്കിയാലും ബാക്കിക്കാറല്ലേ
ആഹ്
ഭക്ഷണം കളയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആരെങ്കിലുവൊക്കെ കൊണ്ടാകാനൊക്കെ ണ്ടെങ്ങനേ പശുള്ളോടുത്തൊക്കെ അങ്ങനെയൊക്കെയാണെങ്കി സുഖാ
ആഹ് അങ്ങനൊക്കെ നി സുഖമായ വ്യവസ്ഥ നേക്കുമ്പോ പിന്നെ പ്രശ്നല്ല
മറ്റേത് ഭയങ്കര എടങ്ങേറാണ് അങ്ങനെ കളഞ്ഞു കാണുമ്പോ
ആഹ് ന്നറിയാ ഇണ്ടാക്കാതിരിക്കാലോ അവർക്ക് മാത്രം കൊറച്ച്‌ ഓല് വന്നിട്ടിണ്ടാക്കൂ
ന്നാ
പിന്നെ ഹസ്ബൻറ്റും ഇല്ല ഹസ്ബൻറ്റും ഇല്ല നാട്ടില് പിന്നെ ആണുങ്ങളൊക്കെ ഇണ്ടായലാണല്ലോ ഫു
ആഹ് അത് അപ്പളാണ് അതിന്റെ ഒരി തിണ്ടാവുള്ളൂ അപ്പളാ നമുക്ക് പണിയുളളുട്ടോ അവരൊന്നും ഇല്ലെങ്കി പിന്നെ
ആഹ് പണിയില്ല
പണിയില്ല ഇനി നമ്മള് പണിയെടുത്തിരിക്കാ
ആഹ് ഇക്ക മയ രാവിലെ ഇണ്ടാരുന്നു ഇപ്പൊരു വെളിച്ചം കാണാണ്ട്
ആഹ് ഇപ്പൊരു വെളിച്ചണ്ട് അലക്കിടാനില്ലതൊക്കെ അലക്കിടാനില്ല നേരാണ്
ആഹ് അതേതെ അലക്കി ഇട്ടാ ഒണങ്ങണേന് മുന്നേന്നെ ഒണങ്ങളെ നോക്കി മയ പെയ്യണ നോക്കിരിക്കേണ്ടിവരൂല്ലേ ആഹ് ആഹ്
തൊടങ്ങിയ പിന്നെ അയിനന്നേയുള്ളൂ നേരം പറഞ്ഞില്ലേ അത് പണി കൊണ്ടരാനും എടുത്ത് വെക്കാനും
ആഹ്
തിരിച്ചും മറിച്ചു ഇടാനും
ഉം
കുട്ട്യാൾടതൊക്കെയാണ് ഒണങ്ങി കിട്ടാൻ നല്ല പണി.
ആഹ് അവര്തെ പ്രയാസാ അവർടെ ഡ്രസ്സ്
ഉം ചെറിയ കുട്ടികളൊക്കെ ആകുമ്പളേ. വാഷിംഗ് മെഷീൻണ്ടെങ്കി സുഖാണ്. ഒന്നണ ഓണങ്ങോ. പിന്നെ ബാക്കിയൊന്ന് ചെറിയൊരു വെയിലട്ടി ആഹ് ഇട്ടാലും വേഗം ഒണങ്ങും. ഇപ്പോ ഇല്ലെങ്കിലാണ് ബുദ്ധിമുട്ട്.
ആഹ് ഇല്ലെങ്കി ബുദ്ധിമുട്ട് അവിടെണ്ടോ.
ഇല്ല അയിന്റെ ബുദ്ധിമുട്ടുണ്ട്.
ആഹ് അത് മുട്ടുണ്ടല്ലേ. പിന്നെ ഫാൻ നമ്മള് രാത്രി ഒറങ്ങുമ്പോ റൂമ ക്കെ ഒയിവിണ്ടെങ്കിലങ്ങനെ റൂമിലൊക്കെ നിർത്തിട്ട് ഫാനിട്ടാല് അങ്ങനെയങ്ങ് അവിടൊക്കെ ആഹ് കൊറേക്കെ ഒണങ്ങി കിട്ടും. വേറെന്നാ. ഫുഡൊക്കെ ആയാ ന്ന്ട്ട്.
ഇല്ലേയ് ചോറ് മാത്ര ആയിക്കണു അത് രാവിലെ പോണോലുക്കിള്ളത് ആയി. ഹസ്ബന്റ് പണി ജോലിക്ക് പോകുമ്പളേ. അതൊക്കാവും. ചോറാവും ഉപ്പേരിയാവും പക്ഷെ ഉപ്പേരി ഇന്നില്ല.
ആഹ്
ഇള്ളത് കൊ കുറച്ചൊള്ളേന് കൊണ്ടാകാന് അത് കൊണ്ടാകാനില്ലേക്ക് ഇട്ട് കൊടുത്ത്. ഇനി ക്കായിട്ട് വേണം. മീൻ കിട്ടീട്ട് വേണം.
ആഹ് മീനതിനാണ്ട് വരുവോ.
ആഹ് അതില് വരവുണ്ട്. ഇപ്പൊ രണ്ടീസായിട്ട് ഇല്ലേനു. ഒരു വക മീനന്നെ ഒരു രസല്ലേ.
ആഹ് അപ്പൊ ഈ മീന് പിടിക്കാൻ പറ്റാത്തതുണ്ടോന്നല്ലേ എന്നട്ട് എന്നത്തോ മീനാരിട്ടും ചെലപ്പോ. അതാരിക്കും.
ഇപ്പൊ നാള് വാർത്തയിൽ കണ്ടില്ലേ. മത്തീനെ പിടിച്ചതൊക്കെ അങ്ങട്ട തന്നെ ഇടിയിപ്പിച്ചിക്കണം. വള്ളങ്ങളില് കൊണ്ട വന്നത് ചെറിയ ചെറിയ മത്തികള്. അങ്ങനെ തന്നെ ഇടിപ്പിച്ചു അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടേക്കാര ഇവ രാത്രി ഉം അയില്ല മീന്റെ പൈസൊക്കെ ഇപ്പൊ ചിക്കൻ വാങ്ങാനല്ലേ
ആഹ് നല്ല പൈസാണല്ലോ മീനെ
ആഹ് നല്ല പൈസ കൊടുക്കണം എന്നാ സാധാരണട്ടല്ലേനു
ആഹ് ഞാ വാങ്ങാറില്ലപ്പപ്പോ ഞൻ വാങ്ങല് കുറവാ. ഞാൻ ആഹ പൈസൊക്കെ ചിക്കൻ വാങ്ങുന്ന പിന്നെ ഒരു മൂന്ന് ദിവസംക്കെ കൂട്ടും. മൂന്ന ദിവസൊക്കെ
അല്ലെല് കുട്ടികളെല്ലോടുത്ത അതേ നടക്കുള്ളോലക്ക് എന്താലും മീൻ പറ്റൂല. അഹ ആഹ് ഇഷ്ട ഉണ്ടാവൂല്ലല്ലോ അപ്പ പിന്നെ ചിക്കന ആവുമ്പോ ഒരു കഷ്ണമെങ്കിലും തിന്നുവല്ലോ. ചോറ് തിന്നാന്
ആഹ അവർക്ക് എത്ര കൊടുത്താലോ രാവിലെ ഉച്ചക്ക് വൈകുന്നേരം കൊടുത്താലോ അവര് കഴിച്ചോളൂ.
ആഹ ഓല കൂട്ടാന അതാണ്
കൂട്ടാനണ്. വേറെതാ സ്പെഷ്യലക്കെ ഉണ്ടാക്കണ്ടണ്ട് സ്പെഷ്യൽ ഫുഡക്കെ ഉണ്ടാക്കണ്ടോ ബിരിയാണിയ അന
ആഹ് അതൊക്കെ വെള്ളി ഞായർ അങ്ങനത്തെ ദിവസങ്ങൾ ഉ ഒഴിവുള്ള ദിവസങ്ങള്. വെള്ളിയാഴ്ച കൂടുതൽ ഞായറാഴ്ച ചെയകാരം അന്നാണ് എല്ലാരും ഇവിടെ വീട്ടിലുണ്ടാവുക. വെള്ളിയാഴ്ച ദിവസം ഉം ഉണ്ടാവല
ആഹ ആഹ ആഹ കൃഷിയൊക്കെ ഉണ്ടോ
ഇവിടെ വീട്ടിലല്ല നമുക്കിവിടെ കുറച്ച ചേറക്ക സ്വത്ത ആയത്ത് കൊറച്ചേ കൊറച്ച് സ്ഥലണ്ട് അവിടെപ്പ വ ഇങ്ങനെ ഓരോ ദിവസം ഉപോയിങ്ങാണ്ട ഇപ്പൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് ചെയ്യണതാണ് പയി
ആഹ എന്താണ് പയറക്കെ പയറ്
ആഹ പയറുണ്ട് വെണ്ടുണ്ട് വഴുതന ചീര അങ്ങനെയല്ലേ
അഹ ആഹ
കപ്പന്റെ സമയത്ത ആകുമ്പോം കപ്പ ഉണ്ടാവും ആഹ് അവർക്ക് ഇഷ്ടാണ് അതുകൊണ്ടാണ് എന്നിട്ട് വേദനയൊക്കെ ഉണ്ടാവും പോകണ്ടന്നല്ലൊന്നും കേൾക്കൂല അങ്ങനെ പോകും വെറുതെ ഇരിക്കല്ലേ ശരീരത്തിന് ദൈ കൊട്ടേറന്ന്ങ്ങാണ്ടേ
ആഹ ആഹ
അങ്ങനെ പോവും അതുകൊണ്ട് വീട്ടക്ക് പച്ചക്കറി ഉണ്ടാവും
ആഹ വീട്ടക്ക് നമ്മുക്ക് നല്ല സാധനം കഴിക്കല്ലോ
സാധനം കഴിക്കാം
ആഹ
അത് ഓരോ സീസൺ ഓരോ ഇതനുസരിച്ച് ഓരോന്നും ഉണ്ടാക്കലാണ് ഇപ്പൊ പിന്നെ പൂളന്റെറത് കുഴിച്ചിടല്ല തുടങ്ങി കപ്പ അതിന് മുന്നേ ചേനയും ചേമ്പും പൂ ആഹ അത് കഴിഞ്ഞു രണ്ടും കഴിഞ്ഞു ഉം അതിറെടി കൂടെള്ളത് ചെറിയ ചെറിയ വൈദന അത് അതും കഴിഞ്ഞു പയറ് ഉം അതില് ചെറിയൊരു കിണറുണ്ട് ഇപ്പൊ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല പാടായത കൊണ്ട് പാടമാണ് നാ നനക്കാന് ആദ്യകം മുക്കിക്കാണ്ടെന്നെ നന്ച്ചീനത് പ്പ ഇപ്പാക്ക് കുറ്ച്ച്കൂടി പ്രായായപ്പോ അയ്ല് മോട്ട്ർ മോട്ട്റോക്കെ വെച്ചോട്ത്ത്ക്ക്ണ് അപ്പൊ അത്ര ബുദ്ധിമുട്ടില്ല
ആഹ് ആഹ് പാടൊക്കെള്ള സ്ഥലയിരിക്കും
ആഹ് പാടാണ് പാടത്താണ് സ്ഥലം പാടത്തിലെന്നെണ് അപ്പൊപിന്നെ വീടായിട്ട് വെക്കാൻ കയൂല അപ്പൊ പിന്നെ അങ്ങനെണ് പോയിക്കോട്ടെര്തി മണ്ണൊക്കെടണം ഒരുപാട് ചെലവാ
ആഹ് വീട് ഞങ്ങക്ക് ഇഞ്ഞി വീട് ഇട്ക്കണോ
ആഹ് ഇത് തറവാടാണ് ഞങ്ങള് തറവാട്ടില ഉം സ്വന്തയിട്ട് വീടായിട്ടില്ല ഓരോ ഒരാൾ മാറാൻ നിക്കുണുണ്ട് അപ്പൊ പിന്നെ അയ്നന്സരിച്ച് ചെയ്യാ കരുതി അത് വീടു പണി നടന്നോണ്ടിരിക്കാണ്
ആഹ് അഹ് കൊറെേ ആൾക്കാർള്ള ഫാമിലിയല്ലേ
ആഹ് രണ്ടാമക്കള് രണ്ട് പെമ്മക്കളുയ്നി ഇപ്പ രണ്ടാമക്കളില് ഒരാൾ മാറാണ് അപ്പൊ ഒരാള് ഉം നിങ്ങള് സ്വന്തയിട്ട് വീടാ
ആഹ് ഞങ്ങള് വേറെ പോന്നു
ആഹ് അവിടെ എങ്ങനെയ
വീട്ടില് രണ്ടാള്ണ്ട് വേറെ രണ്ടാള്ണ്ട് ഉം
ങ്ങള് വേറെ പോന്നു
ആഹ് ഞങ്ങള് പോന്നട്ട്പ്പോ രണ്ട് വർഷ ആവ് ആയി ആവാനാണ്
ആഹ് അത്രായിട്ടൊള്ളൂല്ലേ അത്വരെ അവിടെത്തന്നെയ്ന്നു ആഹ് എല്ലാവരും മൂന്ന് കൂട്ടരും ഓല് വേറെ പോയിട്ടില്ല
ഇല്ലല്ല അവടെ ഹസ്ബന്റിന്റെ അനിയന്മാരാണ് ഒരാൾത്ത് കഴിഞ്ഞിട്ടുള്ളൂ കല്യാണം ഒരാള്ടെ എഗേജ്മെന്റ് കയിഞ്ക്ക്ണ്
ആഹ് ഇഞ്ഞി കല്യാണാകുമ്പോത്തിനൊക്കലേ.
ഞ്ഞി കല്യാണാകുമ്പോത്തിന് ഓല് പോയി
ഇങ്ങളെ വീട് പണിതതാ.
ഏഹ്, ആഹ് ആഹ് സ്ഥലം വാങ്ങിട്ത്തതാ. ഉം.
ഇപ്പൊല്ലാരും അങ്ങൻ തന്നെ, ചെലെആൾക്കാരൊക്കെ വീട് പണിത് പണി കഴിഞ്ഞ വീട് ഇട്
ആഹ് വീട് ട്ക്കും, ഉം ടൈമായീണ്ലേ. ആഹ് ആഹ് ആഹ്